ഇങ്ങനെ ഇപ്പൊ എന്താ ചെറുതായിരിക്കോ അതോ നല്ല വലിപ്പം ഇണ്ടാവോ-
ചെറിയ മാമം നെല്ലിക്ക തന്നെ രണ്ട് നെല്ലിക്ക കൂടിയാലുള്ള വലിപ്പം എങ്ങനെയാ അത്രയ്ക്ക വലിപ്പെ ഇണ്ടാവു- ത്തൊള്ളു അത് ഞമ്മള് പൂണ്ട് കൈയ്ക്കാനൊന്ന് ഞമക്ക് കിട്ടത്തില്ല ശെരിക്കും ഇങ്ങനെ കൂടിക്കുമ്പളാൺ അയിന്റെ നീര് മാത്രം ആ അങ്ങനെ കുടി നല്ല ടേസ്റ്റാണ് കുട്ടിയെൾകൊക്കെ കൊട്ക്കുമ്പോ പേടിയാണ് അത് ച്ചാൽ അത് അയ് ഊമ്പ്ണെയിന്റെ എടെൽ എങ്ങാനും വായേല് പോയാലോ വിചാര് ച്ചിട്ട് അപ്പ ഞാൻ ഉദ്ദേശിച്ചു കൈയ്യൊണ്ട് ണ്ട് ഇങ്ങനെ പിഴ്ഞ്ഞിട്ടൊക്കെ ഇങ്ങനൊക്കെ ആക്കി കൊട്ക്കും അവര് ക്ക് വേണേനും ഇന്നാങ്ങട്ട് കൊട്ക്കാനൊരു പേടിയാണെനും അല്ലെയ് പറിം കൊർച്ച് ചെറിയ തോള ഇ ഇട്ട്‌ട്ട് മാത്രം ഇട്ത്താ മതി വല്യ തോള ആയുമ്പോ ഇട്ക്കര്‌തെന്ന് പറിം അങ്ങനെ അത് നല്ല ടേസ്റ്റാണ് മ ധ്‌രം
അത് പച്ചീൽ അര്ക്കെൽ ഇണ്ടോ അതോ വിക്കെൽ ഇണ്ടോ പൊർത്തൊക്കെ കൊട്ക്കാർ അങ്ങ
ൾ ഉപ്പില് ഇടാനെട് ക്കെൽ ഇണ്ട് ചെറിയ മാങ്ങ അവുമ്പോ അല്ലെങ്കി ഇങ്ങനെ കടു മാങ്ങ ക്ക് വാണ്ടിട്ട് അയി
ആ അ അതാണ് ചോയിച്ചാ കടുമാങ്ങ ആ കടുമാങ്ങക്ക് ഉപയോയിക്കും ആ മാങ്ങാ പൊതുവേ ആ അയിൻ്റെ നെറ്റി ഓട് ക്കും ആ നീരൊട്ക്കനെ നമ്മൾ ഉപ്പിലിട്ട് വെക്കണം ന്നാ പിന്നെ കൊർച്ച് കെയ്ഞ്ഞാ ഞമ്മക്ക് അയിന്റെ നീര് അറങ്ങി ചെല്ലൊലോ അതിലേക്ക്
ആ കടുമാക്ക് നല്ല ബെസ്റ്റാണ് അത് ചെറിയ മാങ്ങെലെന്നെ
ചെറിയ മാങ്ങെൽ ഇവടെ അതാ അയ് അതെയ്ൻ അങ്ങനെ വിക്കെലിണ്ട് ഇവടെ കാണെൽ ഇണ്ട് അത്
ഉം
ഇവടെ ഞമ്മൾ വാങ്ങുമ്പം കണ്ണി മാങ്ങ അച്ചാർ പർൺക്കാണ്ടെന്നെ വ്
ഉം പിന്നെ ഈ മാങ്ങൻ്റെ സീസൺ ഒക്കെ ആവുമ്പോ ആളുകൾ ഇതിലെ ഇങ്ങനെ വെരും മാങ്ങ കൊടുക്കാൻ ഇണ്ടോന്നൊക്കെ ചോയിച്ച്ട്ട് അപ്പ ഞങ്ങൾ എന്ത് ചെയ്യും വെയി വല്യ മാവാ ഞമ്മൾത് ഞമ്മക്ക് കൊണ്ട് അറക്കാൻ പറ്റാത്ത വല്യ മാവുമെത്തെ അവയൊക്കെ അവർക്ക് കൊടു വെൽത് അല്ലെങ്കി അത് വെറ്തെ ചാടി പോ പോവും അ പ്പ അവര്ക്ക് അങ്ങൻത്തെ കൊട്ക്കും ഉം കൊറേ വർഷങ്ങൾ പഴക്കമുള്ളതൊക്കെ നല്ല വലിയ വലിയ മാവേ നമുക്ക് തോട്ട എന്നും പറി കിട്ടത്തില്ല ചാടിയ മാത്രമേ കിട്ടുള്ളൂ കേറി ഫുള്ളായിട്ട് ഇറക്കയും ചെയ്യും ആ അങ്ങനെങ്ങനെ വരുമ്പോ അങ്ങനത്തതൊക്കെ അങ്ങനത്തെ കൊടുക്കാറുണ്ട്
ആ ഓല് വരുമ്പോ തന്നെ പൊതുവെ നെട്ട്യോടുക്കനെല്ലേ ഓല് കൊ
ആ ആ അവരരു വലയിലൊക്കെ തോട്ടിയൊക്കെ പിടിച്ചിട്ട് നിലത്തക്ക് ചാടാത്ത വിധം അങ്ങനൊക്കെ ഇറക്ക ആ അങ്ങനെ അർത്ത് അവര് കൊണ്ടും ചക്കി അങ്ങനെ വ ഇല്ലാണ്ട് കൊണ്ട് പോകനെ
ഇപ്പൊ പിന്നെ പൊതുവേ ചക്കക്കെ കൊറവായിക്കണന്ന് തോന്നുന്നുണ്ട് കാരണം ഒക്കെ ഈ ബഡ് തൈകള്
തൈ ആ അപ്പൊ എല്ലാ വീട്ടുകളിലും ബെഡ് ചെയ്ത തൈകളാണ് ചക്കി മാ ഈ വല്ലാതൊ നെ
ഒക്കെ ബഡെയ്തതാണേ. മറ്റേത് നമ്മള് പ ഇ ലൊ ലെ ആദ്യം കുഴച്ച് കഴിഞ്ഞാൽ അത് പേര കുട്ടിയാക്കെ കിട്ടാനുള്ളു
ആ ഇപ്പൊ പിന്നെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് എല്ലാതും കായായിത്തൊടങ്ങണെ മരങ്ങളാണ് അത് കൂടുതൽ കാലം കായ്ക്കില്ല തോന്നണല്ലേ കുറച്ച് കഴിഞ്ഞാ പിന്നെ മാറ്റികുത്തണം ഇങ്ങനെ വന്ന് അ
അല്ല നമ്മള് അതിനും വേണം നല്ലോണം നമ്മള് വളം ആ വളമ്മും കാര്യവും ഒക്കെ ഇട്ട് ഇങ്ങനെ നോക്കണം. എന്നാ പിന്നെ വല്യ കൊയപ്പ ഇല്ല.
ആ
അതാണെങ്കിൽ നമക്ക് കൊറ വല്ലാതെ ഹൈറ്റ് വരൂലല്ലോ അത്.
ആ ചെറുതിലെണ്ടാവും നമ്മള് പെണ്ണുങ്ങൾക്ക് തന്നെ നമുക്ക് അയക്കാൻ പറ്റും മറ്റേതാക്ക് കറിയ മുറിക്ക അങ്ങനത്തെ ഒന്നും വരണ്ടില്ല ഇപ്പൊ പെങ്ങ ചെറിയ മൂന്ന് വർഷം കൊണ്ട് കായ്ഴക്കണ തെങ്ങുകളൊക്കെ ഒക്കെ വരുന്നുണ്ടല്ലോ.
ആ അതെ പതിനെട്ടാം വട്ട എന്നങ്ങാണും മൂന്ന് വർഷം കൊണ്ട് അതന്നെ ചെറീ ഇവിടെ അടുത്തുണ്ട് ഒരു വീട്ടില്. ചെറിയ നമ്മളെ ചെറുതാണ്. അയ്മ്മേടെ തേങ്ങള് നല്ലോണം ഉണ്ടായിക്കോണു ഇഷ്ട ഫസ്റ്റ് ഇണ്ടാവാണ്. അവൻ ചോദിച്ചു അത് എങ്ങനെ കുഴിച്ചു എന്താ എത്ര വർഷം കൊണ്ടാണ് ചോയിച്ചപ്പോ മൂന്ന് വർഷം ങ്ങോട്ടാണ് ആണോ? അപ്പം അതിമ്മെ ഇണ്ടാ ലോണുണ്ടായിട്ട്-
ഇവിടെ എങ്ങനക്ക് വെല്യ തേങ്ങുകള ളാ- ഇപ്പം കാള്‌കള് കേറാൻ കിട്ടാനൊക്കെ ഇപ്പ ആളുകളെ മിസ് കിട്ടുന്നില്ല- ചെലപ്പോ ക്കെ ഹിന്ദിക്കാര് ഒക്കെ വര് നമ്മളാണ് അവരേ കൊണ്ടൊക്കെ ഇടീപ്പിക്കാൻ നമ്മള് വേ വേണമെന്ന് വിചാരിച്ച ടൈമിലൊന്നും- ആള് തെങ്ങുമ്മേ കേറാൻ കിട്ടുന്നില്ല തെങ്ങ് ആണെങ്കിലും കവുങ്ങ് ആണെങ്കിലും പറിക്കാൻ ആളെ കിട്ടല് മാറി തൊടങ്ങിയിട്ടുണ്ട്
ആ ഞമ്മക്ക് അങ്ങനൊക്കെ ആവുമ്പോളാണ് ബുദ്ധിമുട്ട് വരിക മറ്റേ ഇങ്ങനെ ചാലി ഇങ്ങനെ ചാടി പോകും- പിന്നെ വീടിന്റെ അടുത്തൊക്കെ ഉള്ളതക്കെ- വേണെങ്കി നമുക്ക്-
ആ ചാടിയതേ നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റു ദൂരെയൊക്കെയാവുമ്പോൾ നമ്മള് ഇങ്ങനെ ചാടുമ്പോ നമ്മള് പറി- ക്കാൻ പോവില്ല അപ്പം അത് ചിലപ്പോ അത് അങ്ങ് നശിച്ചു പോകും അതല്ലെങ്കിൽ വഴീൽ ഇങ്ങനെ കാണുന്നവർ അങ്ങനെ പെറുക്കി കൊണ്ട്പോം-
അതാണ് പിന്നെ വെല്ല തോടിന്റെ അടുത്തോ പൊയേന്റെ ഒക്കെ അടുത്ത് ആണെങ്കി ഫുള്ള് അത്- ഞമ്മക്ക് തീരേം കി ട്ടൂല അതാണ് ഇങ്ങനെ മൈ ഇതക്കെആയ്- കയിഞ്ഞാല്-
ഉം ഉം ഉം പിന്നെ അങ്ങനെ ഇവിടിങ്ങനെ ഇവി കൊരങ്ങമ്മാര് ശല്യം ഉള്ളതുകൊ ണ്ട് അവര് ഈ കരിക്കും അങ്ങനത്തതൊക്കെ കേടു വരുത്തിയിട്ട് നമുക്ക് ആ ഉം കൊറേ നശിപ്പി വൈയിന്റെ ബാക്കിയെക്കേ നമുക്ക് കി ട്ടത്തൊള്ള് കിട്ടിയാലും നമുക്ക് നമ്മുടെ വീട്ടാവശ്യ കിട്ടിയാല് നമ്മടെ വീട്ടാവശ്യ എണ്ണയും കാര്യങ്ങളും വരവും കാര്യവും ഒക്കെ നമുക്ക് പൊറത്തൂന്ന് ഒക്കെ മേടിക്കാൻ പോയാല് ഭയങ്കര വെ ലയാണ് ണെനും
നല്ലത് ഉപയോഗിക്കാനും പറ്റ് ഉപയോഗിക്കാൻ നമ്മടെ വീട്ടിൽ ഉണ്ടാക്കണെ ആണെങ്കില്
ഉം
എത്ര നല്ലതാണെന്നൊക്കെ പറഞ്ഞാലും കൊറച്ച് ഓയിൽ എന്തേലുമൊരു ഒരു കെമി
ആ എന്തെങ്കിലും കെമിക്കല് കൂട്ടാതെ ഇരിക്കത്തില്ല ഇപ്പം നമ്മള് ഓരോ നല്ല ആട്ടിയ സുഗന്ധം കി ട്ടും പക്ഷെ അതൊക്കെ ഫ്ലേവറ് അവര് ഇതാ ഇതാണ് ഉപയോഗിക്യ നമ്മള് ആട്ടി എട്ത്ത എണ്ണനേക്കായ് സ്മെല്ലില്ലേ കാരാ അയ്‌ന്റെ സുഗന്ധം ഓരോ
ആ വര്ആ
ഫ്ളേവര് അപ്പെഅയ്ൻ്റെആരു സുഗന്ധാഫ്ളേവ്റ് വെച്ചതോണ്ടാണങ്ങനെ വരുന്നത് പിന്നെങ്ങനെ ആട്ടിനോക്കുമ്പയെണ്ണേ- അയ്ലെ ഉപ്പും, കുരുമുളകും അടുപ്പി വെച്ചിട്ട് അങ്ങ്കേട്കീട് ആ അങ്ങനെ ചെയുക കൊറച്ചു കൂടുതല് ആണ് അങ്ങനൊക്കെ ഷൂഷികാറാണ് പടിപ്പിച്ചേ
ആ ഇവ്ടെണ്ട് ഞങ്ങ്ളിപ്പം നോമ്പിനുതാക്കീപ്പം കൊറച്ചുദിവസം ഒരു - കയിഞ്ഞമാസോടുത്തു അപ്പപ്പിന്നെ നമ്മടെ ആവശ്യങ്ങൾ കഴിഞ്ഞു അതോണ്ട് അത് പൊറത്തൂന്നൊന്ന് വെടിക്കേണ്ട
ഇവിടേന് തേങ്ങ പൊറത്തെക്കൊന്നും കൊടുക്കക്കില്ല ആവശ്യങ്ങൾക്കു മാത്രെടുക്കലേന്നെ കൊടുക്കണെങ്കിൽ ഇതുപോലാള്- കിട്ടൂല കിട്ടിയാലും ചെലപ്പം ഇടാനൊക്കേണ്ടാവും നമ്മള് പക്ഷെ സമയത്താളെ പറിക്കാൻ കിട്ടത്തില്ല
ഏ കൊറേയുണ്ടോ?
ആ ഒരു തോക്കുപോലെയിങ്ങനെ കൊറേ മുന്നേക്കെ ഒള്ള ഇതാണ് ആ അത്യാശ്യം തെങ്ങുകളൊക്കെയ്ണ്ട് ഇരുപത് തെങ്ങ് പിന്നെ നമ്മള് നല്ല വളവും കാര്യനോട്ടോക്കെ കൊറവാണ് അതോണ്ട്- വെല്ലാതെതന്നെ അമ്മ്ള് മൊത്തം നനച്ചിട്ടും പിടിയാ ഇട്ടോടുത്തിട്ട് ങ്ങനെ നോക്കാണെങ്കിന്നിച്ച് അങ്ങനെനോക്ക് അവിടെ കൊണ്ടോയി നോക്കാണെങ്കിൽ നല്ല വെളവ്ളൊക്കെക്കിട്ടും പഷേ നോക്കാനായിത്രാളും പരിചരിക്കാനില്ലാത്തതുകൊണ്ട് തനിയെ നീന്ന് വളർന്നു - ഇന്ന്ത് കിട്ടണെ ത് പിന്നെ ഇഞ്ഞനേ പോകും ആഹ്ആ ആഹ് വെലേമ്മ്ള് വേനേക്കാൽത് നനശ്ശിട്ട്താക്കു സംരക്ഷക്ക്ആണെങ്കി നല്ല- കായൊക്കെണ്ടാവും
ആ ആ ഇപ്പൊക്കെ കൊഴ് ഇപ്പഴാ കൊറച്ച് റേറ്റ് കൊറവ് അതിന് മുമ്പ് അതതയിനു മുമ്പ് കൊറച്ച് നല്ല വെയ്ല്ണ്ടായ്ന്നല്ലോ
ആഹ് ഇവിടങ്ങനെ കൂട്തലും അതീ തിൻ നാളികേരത്തിൻ്റെയാ റബ്ബറിൻ്റെക്കെത്തന്നെ കൃഷി കളൊക്കെ കൂടുതല് തന്യേ പിന്നെ വാഴത്തോട്ടങ്ങള് കപ്പ അങ്ങനെ ഇപ്പത്തന്നെ ക്യഷികളിവടെ കൂടുതലാ ചെല ഭാഗങ്ങൾക്ക് ഏല ഇങ്ങളൊക്കെ കൃഷി
ചെലെ ഭാഗങ്ങളില്
ഏല കൃഷിയെളൊക്
ഇല്ലല്ല അത് ഇവിടെല്ല
ഉം
ഇവിടെ ഇതേ മാരിക്കന്നെ പൂള വാഴ തെങ്ങ് ഒക്കെ റബ്ബർ അതൊക്കെ തന്നെ ഇവിടെം കാര്യയിട്ട് കവ്ങ്ങ്
ഉം ഉം ഇ നെൽ കൃഷി ഇതൊക്കെ കൊറവ്ള്ള സ്ഥലങ്ങളിലാ തോന്ന്ണ് ഏലം പോൽ- ത്തെ കൃഷികള് കൂടുതലും അട്ക്ക്
ആ ആ ഈ കൊവുങ്ങും തെങ്ങും ഒക്കെ വച്ചീന്നോട്ത്ത് ആദ്യക്കെ വെറും നെല്ലായ്ര്ന്നല്ലോ ഇപ്പളല്ലേ പ്പത്
ഉം ഇപ്പൊ ആളുകൾ പോവും നെൽ കൃഷിന്ന് മാറി നിക്കലൊടങ്ങി രണ്ട് മൂന്ന് പതി കൃഷി ണ്ടാ ഈ നാളുകള് പൊറ്റ പ്രാവശ്യം മാത്രാക്കി തൊടങ്ങി
അന്ന് പിന്നെ പിന്നെ കുറെ സ്ഥലത്ത് ണ്ടാക്കലന്നല്ല
പിന്നെ ആ അങ്ങ് ഈ വാ വണ്ടികള് ഇപ്പെല്ലം കൃഷ്യളും വണ്ടിയൊണ്ടാണല്ലോ വിടങ്ങനൊക്കെ പാടങ്ങള് ഉം നെയ്ത്തും അത് വെക്കണതും ഒക്കെ മെഷീലാ ലാണ് ആ ഫസ്റ്റിലോക്കെ അങ്ങനെ കൊയ്യാനും വന്ന സമ്മഷീൻ കൊയ്യാനൊക്കെ പോകുമ്പോ ഞാ ഇങ്ങനെ കാണാൻ പറ്റുന്നെ ഒരൽബുദ്ദേരുന്നു പിന്നെ സ്ഥിരായപ്പോ പിന്നെ കാണാനൊന്നും പോകത്തില്ല
റ്റ് പെട്ടെന്ന് ഓലത് കയിയും
ആര് മറ്റേത് മാസങ്ങളോളം കൊയത്ത്‌ ണ്ടാർന്ന് ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് കൊയ്ത്ത് കയിയും അതിൻ്റെ കറ്റ കെ ട്ടാന് വേറെ മെഷീൻ വെ രും അങ്ങനെ ഒക്കെ കൊയ്യല് തൊടങ്ങി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാം പാടം ക്ലീനായി
അതാണ് പണ്ട് ഫുള്ള് മനുഷ്യന്മാരല്ലേ ചെയ്
ഉം ഉം അത് വേറെ രസാലെ മാന്ഷമാര് ഇപ്പൊ ഞമ്മളെ പാഠപു തകങ്ങളൊക്കെ നമുക്കിങ്ങനെ
കാണുമ്പത്തന്നെ കൊതി കാണമ്പോ ഞമ്മൽത്ത്‌ പണ്ടത്തെ ചെറുപ്പകാലം ഓർമ്മ വേരും ഇപ്പളൊക്കെ കുട്ടികള് ഇങ്ങ ഫോട്ടോത്ത് കൂടി അല്ലേ ഇപ്പൊ കാണുന്നുള്ളൂ ഓലൊന്നും ഇപ്പോ ഇത് നേരിട്ട് കാൺണില്ലോ
ഉം ഇനി വരുന്നതലമോറ എന്തൊക്കെ കാണാൻ ഇരിക്കു
ഏതാണ് പ്പോ ഫുള്ള് ഫോ
ത്തെ മിഷീനൊക്കെ വരുന്നൂന്നും ഈ സമയം കൊണ്ട് കാണുന്നൊന്നും ഞാൻ പ്രതിക്ഷിച് ട്ടില്ല. ഓരോ കണ്ടുപിടുത്തങ്ങൾ നേരത്തെ നേരത്തെ കണ്ട്പിടി ത്തങ്ങള് വര്ന്ന്. ചേലെ കണ്ട്പ്ട്ത്തങ്ങൾ നമുക്ക് ഉപകാരള്ളതുണ്ടാകും ഉപകാരം പറഞ്ഞ് ഉപകാരപെടാത്തരീതിയിൽ ആയി ത്തീരുന്നതൂണ്ട്. അങ്ങനെത്തെ
ഓരോ ഇപ്പൊ ഞമ്മ ഞമ്മളൊക്ക ചെറുപ്പത്തില് അർഞ്ഞാ ച്ച് ഫോണും കാര്യന്നും ഇല്ലന്നെ അങ്ങനെവി ടേലൊക്കെ ഓരോന്നൊക്കെ എപ്പളേലും. ഇപ്പൽ ല്ലോ ആ ഒരു വ് ആ വീട്ടിൽ എത്രാള് ണ്ട്
ആ ലാൻ ഫോൺമ്മേര്ന്ന് ഇന്ന് ലാൻ ഫോൺ ഒരു വീട്ടിലൂല്ല..
ഇപ്പ ലാൻറ് ഫോണ്ല്ല. ഇപ്പ ൽ ഓരോട്ത്ത് എല്ലാർക്കും ഓ രോന്നാണ്.
ആഹ് ആളെണ്ണം ഫോൺ ആണ്.
ഉം ഇപ്പ പിന്നങ്ങനിം മാറ്റങ്ങളാണേല് ഫോണില്ലാത്തോലെ ഈ ഫോണില്ലാന്ന് പറയുമ്പളാണ് അപ്പളാണ് വെല്യേ മോശം.
ആ പ്പോ നമ്മൾ ആരുല്ലാ ഒരിത് ത്താ തരംതാഴ്ന്ന പേ അങ്ങൻത്തൊരു കൾച്ചറായിപോയി ണ്. ഫോണില്ലാ ന്ന് പറയുമ്പോ മക്കൾ ഇങ്ങനെ പറ അവരെട്ത്ത് അങ്ങനെണ്ട് ഇവരെ ത് എന്റെ കയ്യിലില്ല
ഇല്ലതാണെ ആ ആദ്യക്കേ പർഞ്ഞ ഞാ എന്തെലും കി ട്ടനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒക്കെ കുട്ട്യള് പറീ ബൊക്കെ കിട്ടല്ലേ
ആ ആ നമ്മളക്കാ എന്തേലും ആ ഒരൈസാ കിട്ടണങ്കി കൊറേ കാത്തിരിക്കാണായിരുന്നു. ഇപ്പ പിന്നങ്ങൻ ത്ത പ്രശ് എല്ലാവരും പ്രതീ അ പുത്യേ വേണന്ന് പർഞ്ഞ അത് കിട്ടിയേ കിട്ടുന്നത് വ രെ അവര് നമ്മളെ പിന്നാലെ നടക്ക ഉം അഅ് ഞമ്മളാ കുട്ട്യേള് പറയുമ്പോ എങ്ങനെ മേടിച്ചു കൊടുക്കാനും ശ്രമിക്കും
അതാണ് ഞമ്മക്ക് പിന്നെ പാവം തോന്നും ഓല് അങ്ങനെ അത്രേ ആഗ്രഹിച്ചിട്ടല്ലേ പറയാന്ന് തോന്നും നമ്മക്ക് ആ
അപ്പം ഞമ്മക്ക് കിട്ടാത്തത് ഞമ്മളെ മക്കൾക്ക് കിട്ടട്ടെ ഞമ്മൾ അപ്പം ആഗ്രഹങ്ങൾ സമർ
അതാണ് ഓൽ ചെയ്ത് ക്കണം ഞമ്മൾ
ഉം
ഞമ്മൾക്ക് എന്തായാലും കിട്ടിലല്ലോ ഓലേലും അനുഭവിക്കട്ടെ കരുതും ഞ്ഞു ഓള് വലുതാവുമ്പോ ഓൽ തന്നെ ഞമ്മക്ക് ഇങ്ങനെ ഒന്നും ഇണ്ടായില്ലല്ലോ അപ്പോ മക്കൾക്ക് ഉണ്ടാവട്ടെ കരുതും പക്ഷെ ഞമ്മൾ ഇണ്ടായിനെ അന്ന് അതന്നെ വലുതായിരുന്നു ഓലെ ആ കാലം മാറുമ്പോ ഓരോ മാറ്റങ്ങൾ അല്ലെ
ഉം
അങ്ങനെ
ഈ ആഴ്ച്ചയിൽ യാത്ര എങ്ങോട്ടേലും പോയിരുന്നോ ആ ആ
ആ ഓക്കേ